ഹലോ
കേൾക്കാമോ
ആഹ കേൾക്കാം കേൾക്കാം
ആഹ എന്തൊക്കെയുണ്ട് വിശേഷം
ആ നല്ല വിശേഷം ചൂട് കാരണം ഇരിക്കാൻ വയ്യാ ഭയങ്കര ചൂടാണ് ഇവിടെ
ആണോ ഇവിടെ മഴയാ
ആഹ ഇവിടെ പക്ഷെ മഴയുടെ ഒരു കൂരാപ്പുണ്ട് ഭയങ്കര ചൂട് പക്ഷെ നമുക്ക്
ഇവിടെ ഇ ആ ഇവിടെ ഇന്നലെ ഒക്കെ നല്ല ചൂടായിരുന്നു പക്ഷെ ഇന്ന് നല്ല മഴയുണ്ട്
അതെയോ ആഹഹ
രാവിലെ തൊട്ടേ മഴയാ
ഉം ഉം
കൊച്ചിങ്ങള്ൾ സ്കൂളിൽ പോയപ്പോഴും
ആഹ ആ കുഞ്ഞുങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടല്ലേ മഴയാവുമ്പോ പോയിട്ട് വരാനായിട്ടൊക്കെ
ആ മഴയ്ക്ക് നല്ല പാടാ പിന്നെ ഞങ്ങള് സ്കൂൾ അടുത്താണ് വീട്ട ഒരു ഒരു അഞ്ച് മിനിറ്റേ ഉള്ളൂ
ആഹ അപ്പൊ പിന്നെ കൊഴപ്പ ഇല്ല
അതേ ഉള്ളതൊണ്ട് കുഴപ്പമ ഇില്ല ദൂരെ പോവുവാണെങ്കിൽ പാടാ കൊച്ചുങ്ങളൊക്കെ ഇവർക്ക് ഇത്രയും അടുത്തായ കൊണ്ട് കുഴപ്പമില്ല
ആഹ ഹാ
ആ ചായൊക്കെ കുടിച്ച് എല്ലാം കഴിഞ്ഞു ഇനി മ മക്കളെ പഠിപ്പിക്കാനിരിക്കണം ഇന്ന് ഫ്രൈഡേ ആയൊണ്ട് അത്രയും തിടുക്കമല്ല നാളെ ഇനി അവധിയിയല്ലേ
അതെ വലിയ കുട്ടികളാണോ
ആ മോള് ഹൈസ്കൂളിൽ എത്തി എ് എട്ടാം ക്ലാസില് മോനാറില്ല്
അതെയോ ആ
അവിടെ കുഞ്ഞാണോ
ഇവിടെ കുഞ്ഞ ഒന്നേകാൽ വയസ്സേ ഉള്ളു
ആഹ മോനല്ലേ
അതെ അതെ മോൻ
ആഹ
ഉം
ഇവിടെ ഇപ്പം പഠിക്കാൻ ഇരിക്കാനുള്ള സമയയി പക്ഷെ എന്നും ഇരിക്കുന്ന സമയമാ ഇന്ന ഇനിപ്പം ഫ്രൈഡേ ആയത്
ആ ഇതുകൊണ്ട് ആഹ ഫ്രൈഡേ ആ വൈകുന്നേരം ആവുമ്പോൾ അവർക്ക്സന്തോഷല്ലേ ഇനിയിപ്പോ രണ്ടു ദിവസം അവധിയാണ്
ആ അല്ലാത്ത ദിവസം ഈ സമയത്ത്ല്ല ഇരിക്കണ്ട ഹോം വർക്ക് കാണും അതെല്ലാം എഴുതണം അതിങ്ങനെ നീണ്ട നീണ്ടു പോകും പിന്നെ പഠിക്കാൻ മോൾക്കാണെങ്കില് ഇപ്പൊ ഒത്തിരി പഠിക്കാന ഉണ്ടല്ലോ
ആഹ് ഹഹ
ഹൈസ്കൂളിലേക്ക് കേറിയോണ്ടേ
ആഹ അതെ അതെ ഉം ഉം
എക്സ്ട്രാ ഇപ്പം ഫിസിക്സ് കെമിസ്ട്രി ബയോളജി
ആ പഠിക്കാനുണ്ട് ഉം ഉം
നേരത്തെ അതൊന്നും ഇല്ലല്ലോ രണ്ടുപേരും പഠിക്കും പഠിക്കാൻ മിടുക്കരാ കുഴപ്പൊന്നുല്ല പിന്നെ മോന് ആ മോന്റെ അടുത്ത് ത്തൊന്ന ഇരിക്കണം
ആഹ ആഹ
ആഹ് മോള് കൊഴപ്പമില്ല തന്നെ പഠിച്ചോളൂ ആഹ് മോനെ എളേതാ അവന്റെ കൂടെ ഇരിക്കണം പഠിച്ചോളും പക്ഷെ നമ്മൾ തൊട്ടടുത്ത് ഇങ്ങനെ ഇരി റിക്കണം
അത് ശെരി
ട്യൂഷൻ ഒന്നും പോകുന്നില്ല ഞാൻ തന്നെ പഠിപ്പിക്കുന്നത്
ആഹ് ആഹ
കൂടിങ്ങനെ ഇരുന്നാൽ ആസാം പഠിക്കും
അത് ശരി ഉം
സിലബസ ആ അപ്പൊ തന്നെ ചെയ്തല്ലേ പറ്റോ എല്ലാ കാര്യങ്ങളോ അപ്പൊ അതുകൊണ്ട് നമ്മള് കൂടിയിരുന്ന് പറഞ്ഞു കൊടുക്കുമ്പം തന്നെ തന്നെ ചെയ്തോളൂ ക്വസ്റ്റ്യൻൊക്കെ എങ്ങനാ വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ അപ്പൊ സിലബസ് ഉണ്ടെിലും ആ നോട്ടസ് സിലുള്ള പോലൊന്നും അല്ലല്ലോ വരുന്നേ
അവർക്ക് വേറെയല്ലേ വരുന്നത്േ അപ്പൊ അത് തന്നെ താനെഎഴതണ്ടേ
അതെ ഉം
അവിടെ പിന്നെ മോൻ കുഞ്ഞായൊണ്ട് കുഴപ്പം
ആഹ കുഞ്ഞയത കൊണ്ട് അതെ പുറൽ ഓടി നടന്നാൽ മതി നമ്മള്
ആ നടക്കാനൊക്കെ തുടങ്ങീലേ ഓട്ടം തുടങ്ങില്ലേ
അതെ ഓടവാ ഓട്ടവാ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ എവിടെേലും പോയി ഇടിക്കുവാശൻ ആഹ ഇടച്ച് എന്തെങ്കിലും പരുക്ക് പറ്റിക്കോ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ നോക്കിയിരിക്കയാ നേരം ഒന്നിനും നേരം കാണത്തില്ല അടുക്കളെല്ല ജോലിയല്ല എല്ലാം താമസിക്കും ആളുടെ പുറൽ നടക്കുന്നൊണ്ട് ഉ അതെ അതെ ആഹ ഞാൻ കിടക്ക വിരിക്കുമ്പോഴത്തേക്ക് അവൻ കേറി വലിച്ച് താഴെ ഇടവാ എല്ലാം വലച്ച് താഴെ ഇടവാ അങ്ങനെയൊക്കെയള്ള സ്വഭാവവാ തുണിമടക്കി വെച്ചാൽ ആ തുണിമടക്കി വെച്ചാൽ അ എടുത്ത ഇടുവാ ആഹ് അതെ അതെ ഉം അതെ നമുക്ക് ജോലി നമ്മുടെ ജോലി അല്ലെ കൂടുതലായി
ആ് ഇവിടെ മോന അങ്ങനെ ആയിരുന്നു കിച്ചണിൽ കയറി പാത്രങ്ങളെല്ലാം എടുത്ത് നിരത്തി അങ്ങെ ഇടും
ആഹ ആഹ
അവൻന്റെ കൈ എത്തുന്നത് എവിടെയക്കെ ഉണ്ടോ അതെല്ലാം പറക്കിയങ്ങി ഇടും
ഇവിടിപ്പോ മുകളിലോട്ട് കേയറാൻ തുടങ്ങി ജന ചവിട്ട മുകളിലോട്ട് കേയറുക ആ അതെ അതെ ആഹ നമ്മള് കൂടെ ഇരിക്കും കണ്ണു തെറ്റിയിൽ പോയെങ്കി തീർന്ന് എവിടെേലും ഇടിക്കും പല്ലൊക്കെ വന്നത് കാരണം ഇടിച്ചു കഴിഞ്ഞാൽ പല്ലും ചുണ്ടും ഇതെല്ലാം മുറിയും ഉ അതെ അതെ
മോന് കൊറ ഇങ്ങനെ വീണിട്ടുണ്ട് മുറിഞ്ഞ് ഓടി വന്നിട്ട് സ്റ്റെപ്പീന്ന് ആ വലിയ സ്റ്റെപ്പല്ല സിറ്റോട്ടിലോട്ട് ഇറങ്ങുന്ന എടുത്ത് ആ് അങ്ങനെ വീണ് പല്ല് കൊണ്ട് ചുണ്ട് മുറിഞ് ആ ഭയങ്കര കരച്ചിലും വികളുമായിരുന്നു
ആഹ നമുക്ക് കാണുമ്പോ സങ്കടം വരും ബ്ലഡ് ഒക്കെ വരുന്ന കാണുമ്പോ നമുക്ക് ഒ സഹിക്കുവോ ആ
എന്നാ ഓട്ടോ നിർത്തുവോ അതും ഇല്ല
ആ ആ വേദന അവരെ മറന്ന
ആ ആഹ അപ്പഴും അങ്ങ് കരച്ചില് നമ്മുക്ക്ാസങ്കടം അ്യോ ഇത് കാണുമ്പോൾ കാണുമ്പോ അവര് ഇത് മറക്കുമ്പോ അടുത്ത വീണ്ടും അതേപോലെ ഓട്ടം തുടങ്ങും
ഉം അത്തേക്കെല്ലാം ഉണ്ടോ
വൈകട്ടത്തേക്കല്ല ആയി വേറെ സ്പെഷ്യൽ ആയിട്ടൊന്നും വേണ്ട
വെണ്ട വീട്ടിൽ വേറെ ആരൊക്കെയാ
വീട്ടില് ഇപ്പം മമ്മിയുണ്ട് എറെ മമ്മിയുണ്ട്
ഓ ഓ
ഞാൻ എന്റെ വീട്ടിലാ അപ്പം ഞാനും മക്കളും മമ്മിയുണ്ട് പിന്നെ ഇപ്പം ചേച്ചിയുടെ മോൻ വന്നിട്ടുണ്ട്
ആഹോ
അവൻ എഞ്ചിനീയറിംഗ് പഠിക്കവാ അപ്പൊ
ആഹോ
ഇപ്പൊ വെക്കേഷന ഇനി അടുത്ത ക്ലാസ് ജൂലൈ ഫസ്റ്റ് കൂടുതൽ സ്റ്റാർട്ട് ചെയ്ന്നു അടുത്ത സെമ്മു അപ്പൊ എക്സാം ഓക്ക് കഴിഞ്ഞോൊണ്ട് അവൻ ഇവിടെ വന്ന് നിൽക്കുന്നുൊണ്ട്
ശരി ഉ
അവൻ ഇവിടെ നിന്നാ പഠിച്ചത് ഇട്ടൊട്ട് എട്ടാം ക്ലാസ്സ് തൊട്ടേ ഇവിടായിരുന്നു എറെ കൂടായിരുന്നു ആ എട്ട് ഒൻപത് പത്ത് പ്ലസ് വൺ പ്ലസ് ടു പിന്നെ എൻട്രൻസ് ത് എഞ്ചിനിയറി കിട്ടിഴിഞ്ഞപ്പോഴാറിയത്
മാറിയത് ആഹഹാ
അപ്പൊ അത് കഴിയുമ്പോ അവനിങ്ങി വരും ഇനി ജൂലൈ ഒന്നിന് ഇവിടുന്ന് അങ്ങ് പോത്തേ ഉള്ളൂ ക്ലാസ്സ് തുടങ്ങ്പോ ആ ആ് ഇവിടുന്ന് ടു അവേഴസ് പോണം അവ ഹോസ്റ്റലിലാ നിക്കുന്നേ ആ
ഉ
പിന്നെ അവിടെ കുക്കിംഗ ഒക്കെ കഴിഞ്ഞു
അധികം എന്തെങ്കിലും വേറെ കറി വെക്കണ എന്നുണ്ടെങ്കിൽ വൈകിട്ട് വെക്കും അതേ ഉള്ളൂ ഉ അല്ല അത വേറെയന്നും ആ ഞാനും എൻറെ വീട്ടിൽ തന്നെയാണ് വീട്ടില അമ്മ അച്ഛൻ പിന്നെ ആങ്ങളെ ഉണ്ടായിരുന്നു അവൻ ആ ജോലി സ്ഥലത്തേക്ക് പോയിയേക്കുക ഇത്രയും ദിവസം ആങ്ങനെ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ എന്റെ ഹസ്ബൻറും കൂടെ ഉണ്ട്
ആഹ ഉണ്ടോ ആഹ ഇപ്പടെ ഞൻ ഹസ്ബൻഡ് പുൊറത്താണേ അപ്പൊ ആ് ഞാനും മക്കളും അതുകൊണ്ട് ഇവിടെ മമ്മിയുടെ കൂടെ അപ്പ ഒരു മൂന്ന് വർഷം മുമ്പ് മരിക്ക എന്റെറെ അപ്പൊ പിന്നെ മമ്മി ഒറ്റക്ക ആയി
ഉം ഹം
ഹസ്ബൻറിിന്റെ വീടും അടുത്താ പത്ത് മിനിറ്റ് ട്രാവലേ ഉള്ളു ഇവിടുന്ന് ആഹ അപ്പൊ പോ ഇടക്കിടക്ക്
ഉം ഹം അവിടെ ആരൊക്കാ
അവിടെ ഹസ്ബൻഡിന്റെ പപ്പയും അമ്മയും ഉണ്ട് ആ പിന്നെ ചേട്ടന്റെ ഭാര്യ ഉണ്ടായിരുന്നു ഭാര്യയും കുഞ്ഞും ഉണ്ടായിരുന്നു ആ അപ്പൊ ഇപ്പൊ അവര് വേറെ വീട് വെച്ച അടുത്ത തന്നെ തൊട്ടടുത്ത് തന്നെ ആ വീട് വെ മാറി ആ അ പപ്പ അമ്മേ മാത്രമേ ഉള്ളൂ
ഉം ഹം
ചെല്ലുന്ന ഉടനെ ചേട്ടത്തി ഇങ്ങി വരും ഞങ്ങൾ രണ്ടും കൂടെ കാണും വീട്ടിൽ ഇന്നലും പോയായിരുന്നു
ഉം ഹം ആഹ് ഹ
ആ അങ്ങനെ കൊഴപ്പമില്ലാതെ പോകുന്നുണ്ട് കാര്യങ്ങളൊക്കെ
ഓ ഓ
മോന് ഉറങ്ങി ഉറങ്ങുവല്ലേ
ഇല്ല ഇല്ല ഉറക്കന്നുമില്ല വൈകിട്ട് രാവിലിനെ കുളിപ്പിച്ച് കഴിയുമ്പോ ഒരോറക്കം അതേ ഉള്ളൂ ആഹ ഇപ്പൊ ആളോ ആഹ് ഉറങ്ങും പിന്നെ ഇപ്പൊ ഓട്ടവ ഇനിയിപ്പോ ഒരു എട്ടര ഒമ്പത് മണിക്കുള്ളില ആളെ എന്തെങ്കിലും കഴിപ്പിച്ച് കുളിപ്പിച്ച് ഉറക്കും
രാത്രി കരിയും
രാത്രിയിൽ ഇടക്ക് പാല് കൂടി ഉള്ളത് കാരണം ഇടയ്ക്കൊന്ന് ചുണുങ്ങും പാല് കുടിക്കാനായിട്ട് ആഹ് കുടിച്ചിട്ട് ആഹ് കുടിച്ചിട്ട് അങ്ങ് കിടന്നോളും അങ്ങനെ നിർബന്ധം ഇല്ല ചില ദിവസം അങ്ങാനും ഒന്നും കഴിക്കാതെ കിടന്ന കഴിഞ്ഞാൽ പിന്നെ അന്നും നമ്മളെ ഉറക്കത്തില്ല
ആഹ് ഓ അങ്ങനെയുള്ള കുഴപ്പേള്ളു ആഹ വയറ് നിറഞ്ഞ് കഴിഞ്ഞാ കൊഴപ്പിമല്ലല്ലോ
കിടന്നോളു അങ്ങ് പിന്നെ ആള് ചൂടൊന്നും പറ്റത്തില്ല എത്ര മഴയാണെങ്കിലും ആ ഭയങ്കര ശരീരത്ത് ചൂട് ആള്ഞ്ഞ് അപ്പൊ നമ്മള് മഴയല്ലേ തണുപ്പല്ലേന്ന് കണ്ട് പുതയ്ക്കാന്ന് വെച്ചാലും അവന് ഇഷ്ടമല്ലത് തട്ടി മാറ്റും ഉം അതെ അതെ പിള്ളേർക്ക് ചൂട് ശരീരവാ
ആഹ്
ഉ അവർക്ക് അതെ അതെ ആ ഇത് എത്ര നല്ല ഉറക്കമാണെങ്കിലും നമ്മളുടെ കറണ്ട് പോകുമ്പോഴത്തേക്കെ കണ്ണ് തുറക്കും താ എന്നിട്ട് മുകളിലോട്ട് നോക്കിട്ട് ഫാൻ ഫാൻ ഇങ്ങനെ പറയും ഉ പിന്നെ ബുദ്ധിമുട്ട അതെ അതെ
ഇവിടെ പക്ഷെ മോള് ഭയങ്കരമായിരുന്നു കുഞ്ഞിലെ രാത്രി ഉറക്കവേ ഇല്ല പകല് ഫുളള് ഉറക്കവാ രാത്രി എന്നിട്ട് എന്നെയും അമ്മിയെയും ആരെയും ഉറക്കത്തില്ല കരച്ചിലൂടെ കരച്ചില്ല നമ്മൾ എടുത്തൊണ്ട് അത് കിട എത്തിയാലും പറ്റത്തില്ല എടുത്തൊണ്ടിരിക്കാണ്
എടുത്തുകൊണ്ടിരിക്കണം ആ ഇവിടെ ഇതുവരെയും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല ഇനിയിപ്പോ വളർന്ന് വരുവല്ലേ എന്തുവാന്ന് അറിയത്തില്ല
മോൻ കൊഴപ്പവല്ലായിരുന്ന പകലാന്നേലും രാത്രി ആന്നേലും
ഉം പക്ഷെ ആള് ഓണന്നിരിക്കുവാണെങ്കിൽ ആഹ് കൂടെ നമ്മൾ ആരെങ്കിലും ഇരിക്ക കളോ അവന്റെ കൂടെ ഒറ്റക്ക് ഇരുന്ന് കളിക്കത്തില്ല കൂടെ നമ്മൾ ആരെങ്കിലും ഇരിക്കുണം നമ്മളെന്തെങ്കിലും കിച്ചണിലാണെങ്കിൽ പോലും ഓടി വന്നിട്ട് നമ്മള എങ്ങനെ കൈക്ക് പിടിച്ച് കൊണ്ടുവന്ന് അവനിരിക്കുന്നിടുത്ത് നമ്മൾ ഇരിക്കണം അങ്ങനെയാണ് ഉം
മോനാണെങ്കിൽ ഇപ്പോഴും ഉറക്ക നമ്മളിപ്പോ സംസാരിച്ചുണ്ടിരിക്കവാണേ അല്ലെങ്കിൽ അവൻ കളിച്ചോണ്ടിരിക്കുവാണേ ആ മതി മോനെ കിടക്ക് എന്ന് പറഞ്ഞ കിടന്ന് കഴിഞ്ഞാലുംണ്ട് നമ്മൾ നോക്കുമ്പോ രണ്ട് മിനിറ്റ് നമ്മൾ എന്തായാലും ഒ നോക്കിട്ട് നങ്ങുമ്പോ അവൻ ഉറങ്ങി കഴിയും
അഹ ശരി ആഹഹ
ആ അങ്ങനെ പണ്ടും അങ്ങനെ അവൻ രാത്രിയും ഉറങ്ങിക്കോളൂ ഇപ്പോഴും അങ്ങനെ ഇനി എന്ത് ചെയ്തൊണ്ടിരുന്നാലും കിടക്കുവാന്നു പറഞ്ഞ് കിടത്തിയിട്ട് പിന്നെ നോക്കുമ്പോണ്ട് ഒറ ങ്ങി കഴിഞ്ഞ് മോളിപ്പഴും ഒറങ്ങാൻ പാടാ രാത്രി ഇങ്ങനെ കുറേ കഴിഞ്ഞ് ലേറ്റായി ലേറ്റായേ ഉറങ്ങത്തുവൊള്ളൂ
ഇഹ് ഹിം
പിന്നെ വേറെന്തോണ്ട് വിശേഷം?
വേറെ പ്രത്യേകിച്ച് എന്താ ഇങ്ങനെ പോകുന്നു ആഹ് എന്നും നേരം വെളു ക്കുന്നു കുഞ്ഞിന്റെ കാര്യങ്ങള് നോക്കുന്നു കിച്ചണിലെ പണി ഇത് തന്നെ ആഹ് ചില ദിവസം രാത്രി വരേ ഞാൻ കുഞ്ഞിനെ പ്രഗ്നന്റ് ആവുന്നതിന് മു മ്പൊണ്ടായിരുന്നു ഞാൻ ഡെന്റൽ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുവായിരുന്നു.
ആഹ് ഹാ.
ഇപ്പൊ പിന്നെ ഞാൻ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം പോയിട്ടില്ല.
ആന്നോ ഞാൻ ഞാൻ സൈക്കോളജിസ്റ്റ് ആരുന്നു.
അത് ശെരി.
ആ ഞാനിപ്പ റിസൈൻ ചെയ്തിട്ട് ഒരു വർഷം ആയതേ ഉള്ളൂ ഒന്നൊന്നര വർഷം ആഹ്.
ആഹ് ഹ. ആഹ്.
ഹലോ. ഹലോ ഹലോ
ആഹ് കേക്കുന്നുണ്ട് പറഞ്ഞാട്ട്.
ആഹ് എടക്ക് കേക്കുന്നില്ലായിരുന്നു.
ആഹ് അത് റേഞ്ചിന്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കാം ഉം.
ആഹ് ആഹ് അങ്ങനെ ഞാനിപ്പോം റിസൈൻ ചെയ്തിട്ട് ഒരുവർഷം കഴിഞ്ഞതേ ഉള്ളൂ.
അത് ശെരി ആഹാ.
ണ്ടോണ്ടിരിക്കുവായിരുന്നു.
ആഹ് ഹ.
ആഹ് പപ്പ മരിച്ച് കഴിഞ്ഞപ്പോ മമ്മി ഒറ്റക്കായില്ലേ പിന്നെ ആഹ്. ജോലി പോകുന്നുണ്ടായിരുന്നു അതിന് ശേ